ഹലോ ആ കേൾക്കുന്നുണ്ടോ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം അവിടെയൊ
ഉം ഇവിടെയും കൊഴപ്പൊല്ല നല്ല വിശേഷം. സുഖായിട്ട് ഇരിക്ക്ന്ന്
ഓ ഇല്ല ഇന്ന് മഴ ഇല്ല. ഇന്ന് നല്ലൊരു കാലാവസ്ഥ. ഇന്നലെ ഈ സമയൊക്ക മോളെ മദ്രസെ വിടാൻ നോക്കിയപ്പളേ നല്ല മഴയായിരുന്നു.
ആഹ്
എങ്ങനെ വിടുകാന്നോർത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഒരു തക്ക ത്തിന് ഒര് കൊറച്ച് സമയവെ വീ
ആഹ് പോയി. എത്ര മക്കളുണ്ട്.
രണ്ടു പേര്
ചെറിയ ആള് എന്നാന്
ആഹ് ഇല്ല ചെറുതല്ല വലിയ മക്കളായിട്ടുണ്ട് ചെറുത് ഇപ്പം മൂന്നാം ക്ലാസ്സില് വലിയ മോള് പ്ലസ് ടു എക്സാം എഴുതിരിക്കുകയാ കുഞ്ഞു കുട്ടികളൊന്നുമില്ല അവിടെയോ
അത്ഇവിടെ രണ്ടു മക്കളാണ് ഉള്ളത്
ആഹ് എന്തു ചെയ്യുന്നു
പഠിക്കുന്നതാ
ഏ എത്രയ എത്രാ ക്ലാസ്
ഒരാള് പ്ലസ് വൺ ഒരാൾ ഒമ്പതാം ക്ലാസ് ഉം പ്ലസ്റ്റു കഴിഞ്ഞ് ഇനി എന്തിനു പോവാനാ
ഇനി മെഡിക്കൽ എടുക്കണം മെഡിക്കൽ ഫീൽഡ് എടുക്കണന്ന് വിചാരിക്കണ് പിന്നെ മെറിട്ടിന് മെറിട്ടിന് കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു
വെയ്റ്റ് ചെയ്തിരിക്കുന്നു. ആ മെഡിസിൻ നല്ല ഓപ്ഷനാ പെട്ടെന്ന് ജോലി കിട്ടുവല്ലോ
ആ അതെ അതെ
ഉം
അയ്നേ ന്റെ ഇതൊന്നും ആയിട്ടില്ല അതൊക്കൊ ഒക്ടോബർ സെപ്റ്റംബർ ഒക്കെ ആവും എൽ ബി എസ് ഒക്കെ വരണെന്നുണ്ടെങ്കിലേ ഉഹും അങ്ങനെ വെയ്റ്റ് ചെയ്ത് ങ്ങനെ ഇരിക്ക
ഉം
അതിനിപ്പോ സമയം പോകുന്നില്ല മാർച്ചിൽ എക്സാം കഴിഞ്ഞതല്ലേ ഒരു വർഷത്തിന്റെ അടുത്ത് വെറുതെ ഇരിക്കുകയാണ്
ആഹ് അല്ല പിന്നെ നീറ്റെഴുതിയില്ലേ നീറ്റ് എഴുതിയതിന്റെ
മറ്റ് പിന്നെ അവക്ക് നീറ്റ്ല് അവള് എടുക്കാൻ വിചാരിച്ച കോഴ്സില്ല അപ്പൊ പിന്നെ അത് എഴുതിട്ടില്ല ഞാന് ഫീസ് അടിച്ചായിരുന്നു ആഷ്യയില് പോയി എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കിമിന്റെ ഫീസ് അടച്ചു കിമി എഴുതിയില്ല പിന്നെ നി നീറ്റ് എഴുതുന്നില്ല വെറുതെ അതിന്റെ ക്യാഷും മുടക്കണ്ടല്ലോ
ഓ ഓ
കീമിന് രണ്ടായിരത്തിന്റെ അടുത്തായി കീമിന് അപ്ലൈ ചെയ്യാന് പിന്നെ അവളെ പ്ലാനും മാറി ഞാന് എക്സാം കഴിഞ്ഞത് ഉടനെ ഇനി ഇപ്പോ എന്തെഎങ്ങട്ടെ തി രിയാനൊന്നുംപറയാൻ പറ്റില്ലല്ലോ വിചാരിച്ച് ഞാൻ പോയി ചെയ്തതാ അക്ഷയില്
ആഹ് സത്യ നമ്മുക്കല്ലേ ടെൻഷൻ
ആ അതാണെ അപ്പ പൈസ പോയാലും വേണ്ടില്ല ആ സമയത്ത്എഴുതണെന്ന് തോന്നിയാലോ എന്ന് വിചരിച്ചുള്ളു പിന്നെ എക്സാം ഒക്കെ കഴി ഞ്ഞ് ഇങ്ങനെ ഓരോ കോസ്സുകൾ ഇതൊക്കെ അനോഷിച്ചപ്പൊ പിന്നെ പ്ലാന് മാറിയപ്പോം പിന്നെ വെറുതെ അത് പോയിഎഴുതേണ്ടല്ലോ അന്ന് പിന്നെ ഞങ്ങക്ക് നല്ലൊരു ഒ അങ്ങേ വീട്ടിൽ ത്തെ നമ്മള റിലേറ്റീവ്സിന്റെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണാ ഡെയ്റ്റ് ഒക്കെ കിട്ടി ഉ പിന്നെ ആദ്യ അവള് തീരുമാനിച്ചിരുന്നു എഴുതണില്ലാന്ന് പിന്നെ അതൊക്കെ ഒരു കാരണമായി കല്യാണം
ഓ അല്ല എന്നാലുംനമ്മള് ഗെയിം എഴുതണെങ്കിൽ ചെറുതായിട്ട്ട്ടെങ്കിലും പ്രപ്പയർ ചെയ്യാതെഴുതിട്ട് കാര്യമില്ല നല്ല റാങ് ഒക്കെ
ആഹ് കിട്ടുള്ളൂ ഉം അപ്പ അങ്ങനെ എഴുതില്ല
ഇപ്പ മെഡിക്കൽ നേഴ്സിങ്ങിന്ഷ്ടണോ
ഉം നഴ്സിംഗ് ഒക്കെയാണ് ആദ്യം എക്സാമിന്റെ മുമ്പൊക്കെ പറഞ്ഞിരുന്നേപിന്നെ അത് പ്ലാൻ മാറി ബി എസ് എൽപിയ
ആഹ് ബി എസ് എൽ സിന്ന് പറഞ്ഞ ലാബ് പോലെ
അല്ലല്ല ഡോക്ടർ കോഴ്സ് ആണ് അത് ബാച്ചലർ ഓഫ് ഓർഡിയോളജി ഓഡിയോളജിസ്റ്റ് ഇൻ സ്പീച്ച് തെറാ ഡോ ക്ടർല്ലേ
ഓ ആ ആഹാ അതിനെന്നേരം നീറ്റ് എഴുതണ്ടേ
അത് ഇല്ല ഇപ്രാവശ്യം ഈ ഡയറക്റ്റ് അടുത്ത വർഷം നീറ്റിലേക്കാണ് അതും ബിപറ്റ ഒക്കെ ഇ നീറ്റിലേക്ക് ഇട
ഉം
ഈ പ്രാവശ്യം കൂടെ എന്താ ഡയറക്ട് കയറാൻ കഴിയുള്ളൂ
എന്നിട്ട് അദ്യ തന്നെ അവിടെ ടെസ്റ്റ് വല്ലത ഉണ്ടായിരിക്കുവോ
നമ്മൾ പ്ലസ് റ്റൂവിന്റെ പ്ലസ് ടു മാർക്ക് പെർസെന്റേജ് നോക്കിയിട്ടാണ് കുട്ടികളെ സെലക്ട് ചെയ്യുക
ആകെ നൂറ്റി ഇരുപത് സീറ്റ ഒള്ളു കേരളത്തില് അതില് കേറി പറ്റാൻ നോക്കണം കിട്ടണം മെറിന്റ്‌ല്
ഉം അങ്ങനെ പ്ലസ് ടു വിന്റെ പ്ലസ് ടുവിന്റെ മാർക്ക് വെച്ചാണ് കിട്ടുന്നത് അല്ലേ
ആ പ്ലസ് ടുവിന്റെ മാർക്ക്
ആ പ്ലസ്ടുവിന് നല്ല
പ്ലസ് ടൂവിൽ പി സി ബിന്റെ മാർക്ക് നോക്കും ഫിസിക്സ് കെമസ്ട്രി ബയോളജി
ഓഹോ ആ അതിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നോ
ആഹ് മാഷാ അള്ളാ കുഴപ്പമില്ല നയന്റി സെവൻ പെർസെന്റേജ് ഉം ഉം
ഉ എന്നാലും നമ്മള് വേറെ എന്തേലൂടെ നോക്കി വെച്ചേക്കണം ഒരു ഒരു പക്ഷേെ കിട്ടീല്ലേ പിന്നെ അതൊരു വിഷമാവും
ആ അതെ അതെ ഉം അല്ലാന്നുണ്ടെങ്കി അവക്ക് വേറെ കോഴ്സ് ഒന്നും വേണ്ട സെക്കൻഡ് ഓപ്ഷന് ഒന്നും ഇല്ല ഇത് തന്നെയാ അപ്പൊ പുറത്ത് പഠിപ്പിക്കാന്നുള്ള പ്ലൻാണ്
ഓഹോ ആഹ് അത് ശരിയാണ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് മെറിറ്റ് കിട്ടിയില്ലെങ്കിൽ ആ അത് നല്ല കുഴപ്പില്ല ആഹ്
അങ്ങനെ
ക്കുറച്ച് കിട്ട്യാൽ നമ്മുടെ ഭാഗ്യം ആഹ് പോയി തെഴുതിട്ട് കാര്യമില്ല ആഹ് അവര് ഇപ്പം പണ്ടൊക്കെന്ന് പേരൻസ് പറയത്തില്ലേ ഇന്നെ കോഴ്സെടുക്കാൻ ഇപ്പം അങ്ങന ല്ല മക്കടെ ഇഷ്ടത്തിന് നോക്കിയിട്ടേ നമ്മള് വിടെള്ളൂ
അവരെ ഇഷ്ടത്തിന് അവര് പഠി
ആഹ് അവരൊക്കെ ആ അവരെല്ലേ പഠിക്കേണ്ടത്
അതെ അതെ ആ നീറ്റ് ഞാൻ ജെ എനിക്കിഷ്ടല്ല നീറ്റൊന്നും എന്നാലും ജെ ജെസ്റ്റൊന്ന് എഴുതി നോക്ക്ന്ന് പറ്ഞ്ഞ്ട്ട് വെറ്തെന്തിനാണ് അയ്ന് ഞാൻ പോണത് അഹ് എന്ക്കത് റിപ്പീറ്റെയ്യാൻ പ്ലേനില്ല പിന്നെപ്പത് അതിന്
ആഹ് സത്യാ പക്ഷെ അതിന് പോണെങ്കിൽ രണ് മെറിറ്റിലൊക്കെ കിട്ടണെങ്കിൽ എന്തായാലും മൂന്ന് വർഷൊക്കെ
ആ അതാണേ നമ്മക്ക് നഷ്ടപ്പെടും അപ്പം വെറുതെ ആ മൂന്ന് വർഷത്തെ ഇന്റെ ഫ്രെണ്ടിന്റെ മോള്പ്പം മൂന്നാം വർഷാണ് വെറ്തെ കുട്ട്യാളെ വർഷങ്ങൾ കളഞ്ഞു പോവല്ലേ ഇപ്പൊഴും ആ കുട്ട് എല്ലാ അങ്ങന്ത്തെ കുട്ടികളിര്ക്ക്ണത് പ്ലസ് ടു ബേസിലാണ് മൂന്ന് വർഷം പഠിച്ചുവെന്ന് മാത്രേഒള്ളൂ അവരിപ്പൊഴും ആ പ്ലെസ്
ആ അല്ല ന നമ്മുടെ അറിവിലൊരുപാട് പേരുണ്ട് മൂന്ന് വർഷവും പോയിട്ട് പിന്നെ ഡിഗ്രിക്ക് പോന്നോര് അവർക്ക് മന മാനസികായ്ട്ട് തന്നെ ഇത് വരും
ആ ഡി ഉം ഡിപ്രെഷൻ വെരും ഇപ്പം കണ്ടിലേ ഇപ്പനീ റ്റ്ൻ്റെത് രണ്ടാമതും ആകെ പ്രെശ്നാണ് രണ്ടാമത്തെ കുട്ടികളൊക്കെ എഴ്തി കഴ്ഞ്ഞിട്ട് വീണ്ടും അയ്ലെന്തൊക്കെയോ ന്താ ആ തിരുമറികളൊക്കെ നടന്നൂന്നാ
ആഹ് പണ്ട് ഏറ്റവും വിശ്വാസൊള്ളൊര് തായ്ര്ന്നു നീറ്റ് അതും പോയി ഉം
ഞാൻ കമ്പ്യൂട്ടർ താണ് ഓൺലൈന്നായ്ട്ടാണ് എക്സാം ന്ന് കേൾക്ക്ണ്
തോ കീമ് ഇപ്പങ്ങനാണ് കീം അങ്ങനാണ് ഇപ്പം
ആണോ ഏഹ് അയ്ശെരി ആഹാ അത് നല്ലതാ തിരുമറ്യൊക്കൊന്ന് കൊറ്യൂം ഉം ഉം കൊറ്യും ഇപ്പ
പിന്നെ ളവടക്കോട്ടത് ക്വസ്റ്റ്യനൊക്കെ ഔട്ടാക്ക്യങ്ങ് കൊട്ക്കും
ആഹ് അതെയതെ എനിട്ടാ ആ കൊക്സ്റ്റ്യൻ പേപ്പർ ലീക്കായ കുട്ടിക്ക് കിട്ടിയ മാർക്ക് നൂറ്റമ്പത് മാർക്കാത്രേ
ആഹ് അതല്ലേ അതെ അതിന് പ്ലെസ്ടൂന് എത്രയോ ജെസ്റ്റ് ജയ്ച്ച ജയ്ച്ച ച്ചേ ഉള്ളെന്ന്
ആകു കുട്ടി ആഹ് അതെ ആഹ്
അല്ല അത് ഇത്രയും കിട്ടിയിട്ടും അത് എഴുതാനുള്ളൊര് ഇതില്ലെങ്കിലേ എന്തെങ്കിലൊന്ന് അറിഞ്ഞിരി
അറിഞ്ഞിരിക്കും കിട്ടൊള്ളൂ ആ പിന്നെ അതൊക്കെ ചെയ്യെണ്ടേ ഓപ്ഷനാണെങ്കിലും അതൊക്കെ കൊറ്ച്ചെന്തെങ്കിലും ഓർമ്മേലിരിക്കണ്ടേ ആഹ്
ടെച്ച്ള്ള കൊച്ചും അയ്നോടൊരു താല്പര്യൊള്ള കൊച്ചിനും ഇതേ കിട്ടൂ
ട്ട്യാൾക്ക് കിട്ട്യാലേപ്പതുകൊണ്ട് കാര്യൊള്ളൂ ആഹ്
ആഹ് ഞാൻന്നലെ ആലോയ്ക്ക്യേ ഇങ്ങനെള്ളതൊക്കെ പഠിച്ച് ഡോക്ടറായാല്ള്ള അവസ്ഥെന്തുവാ
ആഹ് അതെ അതെ ഡോക്ട്രായാൽ അല്ലെങ്കിലേ ഞാൻ ആലോയ് ക്ക്യേ ഞാനാലോയ്ക്കുന്നൊര് ചോദ്യാണ് മനസ്സ് ചിന്തിക്ക്ന്നതാ എല്ലാ കുട്ട്യാളും ഡോക്ടർ എം ബി ബി എസ് നീറ്റ് എന്നും പറഞ്ഞ് പോകും ഇവര് എന്താണ് ഒരു കു മന്ഷ്യമാരോട് ഒരു സ്നേഹണ്ടായിട്ടോ സർവീസ് വിചാര്ച്ചിട് ട്ടല്ലല്ലോ ഈ പോയെ സാലറി അവരുടൊര് പിന്നെ പേരിന്റെ മുമ്പിലൊര് ഡോ ട്ട്ർ സമൂഹത്തിലൊര് വെലാ ആഹ്
തൊക്ക ഉദ്ധേശ്
ആഹ് അതെക്കെ ഉദ്ദേശിച്ചാ പോന്നേ അല്ലാതെ അങ്ങൻത്തെ കുട്ടികൾക്കെങ്ങനെ ജേ പേഷ്യൻസിനെ സേവിക്കാൻ കഴിയുംന്നൊ ക്കെ ഞാൻ ചിന്തിക്കാറ്ണ്ട് പിന്നെപ്പം പഠിച്ചിറങ്ങി നല്ലൊരു ഡോക്ടറെട്ത്ത്ക്കല്ലേ പേഷ്യൻസ് പോവുള്ളൂ ആ ആ ആ ഫീൽഡ് അവര് വിജയിക്കണം എന്നൊന്നുംല്ലല്ലോ
എന്റെ മോള് നന്നായിട്ട് പഠിക്കുവായിരുന്നു സയൻസൊക്കെ എല്ലാ സ്കൂളിലും എല്ലാരും പറഞ്ഞു സയൻസ് എനിക്കിഷ്ടേല്ല എനിക്ക് മെഡിക്കൽ ഫീൽഡ് വേണ്ടാന്ന്
അതെ എന്നിട്ട് ഏതെടുത്ത്
കൊമേഴ്സ് എടുത്ത് അവക്ക് സി എ ക്ക് പോവാന ഇഷ്ടം കൊമേഴ്സ്
ക്കെടുത്ത് സയ സ്സ് പഠിക്കണ്ട ആവശ്യം
അന്നേരം പറഞ്ഞ് സ്കൂളിലൊക്കെ എല്ലാരും പറഞ്ഞു നല്ല പഠിക്കുന്ന അല്ലെ സയൻസ് മാക്സ് മാക്സിനൊക്കെ നല്ല മാർക്ക പത്തിലൊക്കെ ഫുൾ മാർക്കുണ്ടായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞതാ അന്നേരം അവള് പറഞ്ഞു എനി ക്ക് ഇഷ്ടേല്ല നമ്മള് എല്ലാത്തിനും നമ്മള് നിർമ്പന്ധിക്കന്നമ്മളെ അയിൻ്റെ കൂടെ മാക്സുടെ എടുക്കണന്ന് പറഞ്ഞു
മ് സയൻസ് എടുത്ത കുട്ടികളും സി എ എടുക്കുന്നുണ്ടല്ലോ
ആ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അവൾക്ക് അ പറഞ്ഞു പത്താം ക്ലാസ്സ് ആയ ഇപ്പോഴേ പറഞ്ഞ് എനിക്ക് എനിക്ക് പോയാ മ് നമുക്ക് എല്ലാരും പറയാർന്നു മെഡിക്കൽ ഫീൽഡ് നല്ലതല്ലെ പക്ഷെ ഇഷ്ടല്ലാത്ത ഒരാളെ നമ്മള് കൊണ്ട് കുത്തിന്ന്
സീ എ നമുക്ക് കിട്ടിയില്ല പേപ്പർ കിട്ടിയിലാന്ന്ണ്ടെങ്കിൽ വർക്ക് ചെയ്യാലോ ആഹ് ജോലി എടുക്കാം അപ്പൊ ഇവിടെ അടുത്തുള്ളൊരു കുട്ടി അവള് നാലാം വർഷാണ് ഒരു പേപ്പർ പോയി സി എ ലാസ്റ്റ് ഇയറില് ഉം എന്നിട്ട്
അതൊരു ഗ്രൂപ്പ്
ആ ഗ്രൂപ്പാണ് അതില് ഒരു പന്ത്രണ്ട് വിഷയത്തിൽ ഒന്നിനാണ് പോയത് പക്ഷെ ആ പന്ത്രണ്ടെണ്ണം എയിതിയെടുക്കണം
ആ അതങ്ങനെയാണ് അതും അത് ഒരു ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പിൽ ഒന്നു പോയ ആ ഗ്രൂപ്പ് എഴുതണം രണ്ടു ആഹ് ഗ്രൂപ്പ് മൊത്തത്തിൽ എഴുതണം
അതാ ഒന്നേ പോയൊള്ളൂ അതില് എത്രയോ മാർക്കിനാ പോയത് ഇനിയിപ്പോ അത് ഫുള്ള് എഴുതണം വർക്ക് ചെയ്യാ ക്ക് പിന്നെ കെട്ടിയോൻ പറഞ്ഞ് പിന്നെ വേണ്ട ഒന്നും കൂടി ചെയ്തിട്ട് കിട്ടി കഴിഞ്ഞിട്ട് വർ ക്ക് ചെയ്യാറ്ഞ്ഞാണ്ട് പിന്നെ വീണ്ടും ഉം അതല്ലെ എന്നട്ട്
ഇത്രയും ആഹ് സെ എ ക്ക് എത്രയും മാ ജയിക്കാൻ ഇത്രയും പാട് അത് മൊത്തവുംഎഴുതണ്ടേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഭയങ്കര ടഫ്ഫാണെന്ന് പറയും ഫൈനലൊക്കെ ആകുമ്പോഴേ
ഉം നല്ല ടഫ്ഫ
പഠിച്ചിട്ട് ആഹ് പഠിച്ചെടുക്കാനും പാടാ
ഉംഅത് ശരിയാ സി എ ഉണ്ട് പിന്നെ സി സി എ
ആഹ് എ സി സ പിന്നെയും കുറച്ച കൂടെ എളുപ്പാന്ന് സി എ ആണ് നല്ല ടഫ്ഫ് ന്ന് എ സി സിയെ പിന്നെ ഓരോ പേപ്പറായിട്ട് എഴുതിയെടുക്കാണ് സി എ എന്ന് പറഞ്ഞാൽ അത് ഒരു ഗുരു എ സി സി അങ്ങനെ ഓരോ പേപ്പറായിട്ട് ക്ലിയർ ചെയ്യാം സി എ എന്ന് പറഞ്ഞ ആഹ് സി എ ന്ന് പറഞ്ഞാ ഒരു ഗ്രൂപ്പായിയിട്ടേ ഉള്ളൂ രണ്ട് ഗ്രൂപ്പാണ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ്ന്ന് പറയാം അതിൽ ഒരു ഗ്രൂപ്പ് ല്ലെ ഒരെണ്ണം പോയാലും അത് മൊത്തത്തിൽ എഴുതണം സി എം എ കുറിച്ച് എനിക്കത്ര അറിയ ല്ലടാ ആ നമ്മള് മോള് സി എ ക്ക് പോവാനാ താല്പര്യംഎന്ന് പറഞ്ഞോണ്ട് ന മ്മൾ അത് അന്വേഷിക്കല്ലോ സി എം പുറത്ത് ഏഹ് ആഹ് ഇപ്പൊ പ്ലസ് വൺ കുറച്ചുടെ എളുപ്പാന്ന് പറയുന്നേക്കാം സി എ ക്കെ കുറച്ചൂടെ എളുപ്പാ സി എം എ എന്ന് പറയും
ആണ് മ്
ഇന്ന്എങ്ങനെ പേപ്പർ ക്ലിയർ ചെയ്യണ്ടേ അതിനെക്കുറിച്ച് അറിയത്തില്ല
ആഹ്
ഉം സി എം പിന്നെ ആർട്ടിക്കൾഷിപ്പും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്
അതെ ആ
ശരിടാ എന്നാൻ വിളിക്കാം ശരി ഓക്കെ
ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി